കേക്ക വക്ക വിശേഷ നന്നായിട്ടിരിക്കുന്നു
ഞാൻ കടല വരക്കുവാ
ആണോ പച്ചക്കടല്ലേ
ആഹ ഞങ്ങളിപ്പം പോയിട്ട് വന്നപ്പഴേ വാങ്ങിയ ഏയ്‌ ഉം ഇപ്പൊ വന്നിങ്ങോട്ട് കേറിട്ടൊരു പത്തു പത്ത് മിനിറ്റ് അത്രേ ആയുള്ളൂ ഉ കുഞ്ഞ കുറച്ച് ആ കുറച്ച് വാങ്ങാൻ വേണ്ടി അമ്മയുടെ കൂടെ പോയതാ
ആണോ
അതുകൊണ്ട് ആഹ അമ്മ അതുകൊണ്ട്ന്ന് കൊച്ചിനേും വിട്ടില്ലേ പിന്നെ അമ്മയ്ക്ക് ഈ ലോട്ടറിയുടെ ന്താ ലോട്ടറി മുറുക്കാൻ അങ്ങനത്തെക്കെ എണ്ട് അപ്പൊ അതുവഴി പിന്നെ അമ്മയ് കാ മുറുക് ഈ പാക്ക് എടുക്കാനും ലോട്ടറിയുടെ വെറ്റ എടുക്കാ വെറ്റ എടുക്കാനും ഒക്കെ പോയി
ആണോ ഓ അപ്പൊ കൂടെ പോയതാണോ ആണോ
ഉം പോയ് പോയതബദ്ധം ആയി തലവേദന എടുത് ത്തിട്ട് വയ്യ ഒരു പതിനൊന്ന് മണി എങ്ങാണ്ടായപ്പോ പോയാണേ ഓ ഇത്ര നേര ണ്ടായില്ല ഞങ്ങള് കഴിച്ച് കൊ കഴിച്ചന്ന് പറഞ്ഞാലും ഞാൻ കഴിച്ചില്ല ഇവള് ഇവക്ക് വാരി വാരി കൊടുത്തോണ്ടിരുന്നേ
ആ
എനിക്കാണ് തലവേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല
ആണോ മരുന്ന് വെല്ലോം കഴിച്ചോ അതോ
ഇല്ല ഓ അങ്ങനെയല്ല നമ്മളക്ക ഇപ്പൊ ഈ അലച്ചില് വണ്ടിയേലൊക്കെ ഇരുന്ന് വരുമ്പോള്ള ഒരു വേദ തലവേദനയില്ലേ
പോകാതിരുന്ന് പോയിട്ട് വരുമ്പതെ
ആ അതെ അതെ ഞാനി അംഗനവാടി വരെ പോ നല്ലതാ അങ്ങനെ അമ്മയുടെ കൂടെ ഇടക്ക് ഈ മുറുക്കാനൊക്കെ എടുക്കാനൊക്കെ പോവേ ചുമ്മാ ലോട്ടോയിൽ ഇങ്ങനെ ഇരുന്നാ മതില്ലോ ഐസ്ക്രീമ് മേടിച്ചരും അതുകൊണ്ട് പോവും ഇനി ഇപ്പൊ കൊറേ നാളായി ഇങ്ങോട്ട് എന്നാട്ക്കുവാരുന്ന്
റുതേ ഇരിക്കുവാരുന്ന്
ആഹ ഞാനും ആണോ ആ ഹാ ഹാ ഹാ ഞങ്ങടെ പിന്നെ കരണ്ടു ബില്ലൊക്കെ അടക്കണാരുന്നു അതിന്റെ എല്ലാം പുറകെ എല്ല ഏ മൊത്തത്തിൽ ഇന്ന് ഒരു ബിസി ഡേ ആരുന്ന്
ആണോ
ഉം കഴിഞ്ഞ് ആ പിന്നെ പുള്ളിക്കരി ഇതിനെ കൊണ്ട് വിട്ട്
ആണോ ആഹാ അടുത്ത് തന്നെയാണോ അതോ
അല്ല കൊറച്ച് ദൂരെയാ നമ്മുടെ ടൗണിൽന്ന് തന്നെ ഒരു അര മണിക്കൂറുണ്ട് അത് മ്മ് ഇല്ല ഞങ്ങള് ഇങ്ങോട്ട് വന്നപ്പോ ഒരു ബജിക്കടെ കേറി
ആഹ്
ആഹ് അത് കുറച്ച് മേടിച്ചു
മേടിച്ചല്ലേ ആഹ് ഹ കടല മറ്റേ മണ്ണിലിട്ട് വറക്കുന്നതാ
ആഹ് അത് തന്നെ മണ്ണിലും ഉപ്പിലും കൂടി ഇട്ട് ഇങ്ങനെ വറക്ക ണം മ്മ് കൊച്ചിനെ ഇന്ന് വിടായിരുന്നിട്ട് ഭയങ്കര ഭയങ്കര മ്മ് കുരുത്തക്കേടുകൾ കാണിച്ചു കൊണ്ടിരിക്കുവാ ഇവിടെ കിടന്ന്
ആണോ ആഹ് ഇന്നലെ ല്ലായിരുന്നല്ലോ ആഹ് ശനിയാഴ്ച ഉണ്ടോ ആഹ് ശനിയാഴ്ച ഇല്ലല്ലേ അംഗൻവാടി
ഈ സെക്കൻഡ് സാറ്റർഡേ അല്ലായിരുന്നോ രണ്ടാം ശനി മ്മ്
അപ്പൊ മൂന്ന് ദിവസം അടിപ്പിച്ച് കൂടെ ഉണ്ടായിരുന്നല്ലേ
ആഹ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഓണം നേരത്തെയാല്ലേ ആ ഓക്കെ ആ ഓണം നേ ഈ ഓഗസ്റ്റ് മാസം അവസാനം അങ്ങാണ്ട തോന്നുന്നു
ആണെന്ന് തോന്നുന്നു അറിയില്ല ഞാൻ നോക്കിയില്ല ആ സമയത്തണോ വീട്ടിൽ വരുന്നത് പനി
ആ ഇനിയിപ്പം അയിന് മുന്നേ ഒരു കല്യാണം എണ്ട് പതിനെട്ടാം തീയതി എങ്ങാണ്ട് മ്മ് അത് ഞങ്ങളുടെ വീടിന് തൊട്ട എടുത്തുള്ള കസിൻ ബ്രദ്റാ അപ്പം അതിന്റെ കല്യാണത്തിന് എടുക്കുന്ന ഡ്രസ്സ് തന്നെ ആയിരിക്കും ഓണത്തിനും കൊറച്ച് നല്ല ഡ്രസ്സ് എടുക്കണം ഞാൻ എന്തേലും ട്രഡീഷണൽ എടു ന്നോർത്തപ്പം എനിക്ക് സാരി ഞാൻ എടുത്താ പിന്നെ അത് അമ്മായിമ്മക്ക് പോവേ ഞാൻ ഉടുക്കത്തില്ല ഞാൻ ഏത് സാരി എടുത്താലും അത് അമ്മ കൊണ്ടുപോകും അതുകൊണ്ട് അമ്മ പറയുന്നു ജീൻസ് എടുക്കാൻ അപ്പ കല്യാണത്തിന് എങ്ങനെ ജീ ആ
അതെ കല്യാണത്തിന് ജീൻസ് തല്ലേ ഉം അല്ല വേറെ എന്തെലും ടൈ എന്താ എടുക്കാൻ മേലാരുന്നോ സാരിയല്ലാതെ
ഇവളുംകൂടി എനിക്ക് അല്ലാതെ ഈ ലാച്ച അങ്ങനത്തെ ഒന്നും ഞാൻ ഇഷ്ടം ഇല്ല സാരി ആണെങ്കിൽ വെടക്ക് വല്ല അമ്പലത്തിൽ പോവുമ്പോയാണെങ്കിലും ടുക്കും പക്ഷേ അമ്മ അദ് കൊണ്ട് പോവും സ്വഭാവിക മായിട്ട് നടക്കു അദ്
അ ആ
ആ ഈ ഫുൾ കൈ ഒള്ള ഏതെലും ചുരിദാറ് ഒറ്റ കളറില്ലേ
ഒറ്റക്കളർ ആ
ഈ ഉം നീല കരിനീല അല്ലെങ്കി ഉം ഡാർക്ക് മെറൂൺ അങ്ങനെയൊക്കെ എന്തെലും കടുത്ത കളറ് വല്ലോ
ആണോ
അത് ഫുൾ കൈയില്ലേ
ആ ആ
അത് വെച്ച് തയ്പ്പിച്ചാലോന്ന് ആലൊയിക്കുന്നുണ്ട് റെഡിമെയ്ഡ് എടുത്താലോന്നും ആലോയി കാറതെ പാറു
ഭഹളാണല്ലോ
ഏഹ്
നിങ്ങള് മാത്രേ ഒള്ളോ അതൊ വെല്ല്യമ്മയായിട്ട് മൂനുപേരു ഉള്ളോ
ആ ഇപ്പ വല്യമ്മ ഇവിടെ ഉണ്ട് ഞങ്ങള് ഇവിടെ വന്നു കേയറിയപ്പം വാത്ക്കെ ഇരിപ്പൊണ്ടാരുന്നേ
ആ ആ
വല്യമ്മ എവിടെ പോയതാ കൊച്ചിനെഉം ബായ്ഗുവായിട്ടാണ്ണ് പോ അവള് ബായ്ഗു ഇട്ടൊണ്ട വന്നേ
ആ ആ
ഇന്ന് വിട്ടില്ലേ എന്നൊക്കെ ചോദിച് ഞാൻ മഞ്ഞു ഒരു സ്ഥലം വരെ പോയാ ന്ന് പറഞ്ഞ അത് തന്നെ പകരം കേറിപ്പോയി ഉം മുടിപോയ്‌ കെടക്കും പാചകവാരുന്നു ഞാൻ പോയി കഴിയുമ്പോ അട് ള് പയങ്കര പാചകവാ
ആണോ തന്നെ ചെയ്തോളൂവോ
പിന്നെ നമ്മളെക്കാൽ സ്പീടാ
ആണല്ലേ ആഹ്
പറമ്പുതു മണ്ണെക്കെ എടുക്കും പുല്ല്
എല്ലാർക്കും കൂടി ഒള്ളതൊക്കെ വെക്കോ അതോ
അല്ല പുള്ളിക്കാരിക്ക് തന്നെ ഉം പുള്ളിക്കാരി യെ നമ്മള അങ്ങോട്ട് പോയി കഴിയുമ്പം കയ്യിലെന്തേലുവൊക്കെ കാണുവേ അതവിടെ കിടക്കുന്ന എന്തേലുവൊക്കെ എടുത്ത് ചുമ്മ കറി വെച്ചിട്ട് അത് കഴിക്കു ന്നട്ട് നമ്മള് ത് നമ്മള് കറി കൊണ്ട് കൊടുക്കുമ്പൊ പറിം വേണ്ടാ. ഒഹ് വെശപ്പില്ല അങ്ങനെ പറിം ഉം അങ്ങനെ തള
ആണല്ലേ
ഉം പിന്നെ കഴിച്ചാരുന്നോ കാപ്പി കുടിച്ചോ
ചില്ല ഇന്ന് കുറച്ച് തിരക്കായിരുന്നകാരണം ഓ ഞാൻ ചെയ്തൊണ്ടിരിക്കയാരുന്നെ പിന്നെ അതിന്റെ ഇടുക്ക് എഴുന്നേറ്റ് പോയി പിന്നങ്ങ് മടിയായിപ്പോയി
അപ്പം അവിടെ അവിടെ തന്നെ ഇടുവാണോ അതോ വരു ത്തുവോ
ഇവിടെ തന്നെ ഉണ്ടാകും
മറ്റേ കേറ്റിലാരിക്കു ല്ലേ ഉം
ഇന്ന് ഞാൻ ചോദിച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞ്
ആഹ് ഉം ഉം നിങ്ങക്ക് കാപ്പി മാത്രേ ഉള്ളോ അതോ സ്നാക്സ് ഒന്നു ഇല്ലേ?
ഇടക്ക് വെല്ലോ ചെറുകടി മേടിക്കുവേ അങ്ങനെ ഇരിക്കുമ്പോ മാത്രം. എപ്പഴും ഇല്ല.
ആഹ് എടക്ക് ഉം ഉം ഇനീപ്പ ആറാവുമ്പോ എറങ്ങുവായിരിക്കും അല്ലേ
ആ ഇനി ഒ രാറു മണി ആകുമ്പ എറങ്ങും
ആഹ് ഞങ്ങടെ ഉം പപ്പായെ ഇന്നലെ കാണാതെ പോയേ ഇന്നലെ വന്നില്ല എന്റെ ഭർത്താവിന്റെ അച് .. ച്ഛനെ എന്നിട്ട് പിന്നെ അമ്മ ഒളിച്ചിട്ട് ഒന്നും കി കിട്ടാതെ പിന്നെ അമ്മ ഓട്ടോ പിടിച്ച് പോയി ടൗണിൽ പോയി ടൗണിലാണേ വർക്ക്ഷോപ്പ്
ആഹ്
ഉം സ്വന്തം വർഷോപ്പ് അപ്പ അവിടെ ചെന്ന അപ്പം അമ്മടെ കയ്യിൽ അതിന് വേറൊരു കീ ഉണ്ടായിരുന്നു അത് തുറന്നിട്ടേക്കുവാരുന്നു അമ്മ പിന്നെ അത് അടച്ച് നോക്കിട്ടു കണ്ടില്ല അവരു.. ട്ടുകാരൻ ന്റെ മകടെ കല്യാണത്തിന്റെ തലേന്ന് പാർട്ടി ആരുന്നു അവിടെ എങ്ങാണ്ട് വെള്ളം അടിച്ചവിടങ്ങണ്ട് വീട്ടിലായിരുന്നു ഇന്ന് വന്ന് ഇന്നിപ്പോ ഉച്ചക്ക് എങ്ങാണ്ട് വന്ന വിളിച്ചപ്പോ പറഞ്ഞു ഉം അത് കഴിഞ്ഞ് പിന്നേം പോയന്ന് തോന്ന ഇവിടെങ്ങുല്ല ഉം അതുകൊണ്ട് ഇന്നലെ അമ്മ ഭയങ്കര ടെൻഷൻ അമ്മ ഇന്നലെ ഉറങ്ങി ങ്ങിയേ ഇല്ല ഞാനും പിന്നെ അമ്മക്ക് കുറേ നേരം കൂട്ടിരുന്നിട്ട് പിന്നെ ഞാൻ പോയിക്കിടന്ന് ഉം എനിക്ക് പിന്നെ ഇവക്ക് ഇവളെ ഉറ ഉറങ്ങുന്ന നേരത്തെല്ലേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ
ആഹ് അതെ
ഉം കൊറച്ചു ദിവസമായിട്ട് ജലദോഷം ഉണ്ടാവക്കെ അതുകൊണ്ട് നമ്മളീ കിടക്കുമ്പോ മൂക്കടയുമ്പോഴേ ഫാൻന്റെ അടിയിലെ കാറ്റ് അടിക്കുമ്പോ മൂക്ക് അടയത്തില്ലേ നമുക്കാണേലും അങ്ങനെയല്ലേ
അതെ ബുദ്ധിമുട്ടാ
ഇവൾ അതുകൊണ്ട് കിടക്കത്തില്ലായിരുന്നു തല പൊക്കി വെച്ചോണ്ട് ഞാന് ഒരു രണ്ട് മൂന്ന് തലവണ വെച്ചിട്ട് അതിന്റെ മോളിൽ പൊക്കി വെച്ച് കിടത്തുവാരുന്നു ഉം ഇന്നലെയാ ഒന്ന് പിന്നെ ഉറങ്ങിയത് മിനിഞ്ഞാന്ന് അയ്യോ ഉറങ്ങിയേ ഇല്ല വെളുപ്പ ങ്കാലത്തുറങ്ങും
മളരരുന്നു
ഇത് അങ്ങനെൊന്നുംല്ല ഇത് നമ്മുടെ കയ്ൽിരിക്കണം നമ്മളിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കണം
ആണല്ലേ
ശീലവാക്കി ഞാൻ തന്നെ പണ്ട് വെച്ചതാ ആ നമ്മള് പണ്ട് ആദ്യത്തെ കുഞ്ഞല്ലേന്നൊക്കെ കൊടുത്ത് കൊഞ്ചിക്കുന്ന അയോ മേലാതൊക്കെ വരുമ്പോ നമ്മള് കയ്യിൽ നിന്ന് ഇറക്കി വ പിടിച്ചോ നടക്ക ഇപ്പോഴും ആ ശീലം തന്നെ അവക്ക് ഉ ഞാൻ തന്നെ അനുഭവിക്കുന്നു ഉം പിന്നെ ഏ വേറെന്നാ ഉണ്ട് കൂട്ടുകാരൊക്കെ വിളിക്കുവ വായിട്ട്
ആകൂട്ടുകാര് എടക്ക് വിളിക്കും ചെിലപ്പോ തിരക്കൊക്കെ ആയിരിക്കുവേ രണ്ടു പേർക്കും പിള്ളോരായില്ലേ പിള്ളേരുണ്ടല്ലോ
ആ ആ ആ അവര് മാത്രമേ വിളിക്കത്തുള്ളൂ അല്ല അത് അരാണ്ടൊക്കെ പുറത്തു പോയില്ലായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽന്ന്
ഇല്ല ഞങ്ങളടെ കീട്ടന്ന് ഇപ്പ പിള്ളേരാരും അങ്ങനെ പോറത്തു പോയില്ല ആമ്പിള്ളേരാ പോയേഎല്ലാരും കൂട്ടുകാരെല്ലാം ഇവിടെത്തന്നെക്കെ ഉണ്ട് ഞങ്ങള് കൊറച്ചു പേര ഇ കോണ്ടാക്റ്റ് ഉള്ളൂ
പിന്നെ എല്ലാരും കുടുംബവും കുട്ടികളും പ്രാരാബ്ദമൊക്കെ ആയി പോയി കാണും
അതെ അതെ എല്ലാവർക്കും അങ്ങനെയ
ഉം ആ നമ്മളും കുറച്ചുകൂടെ കഴിയുമ്പോ അങ്ങനെ ആയിക്കോളും
അതേന്നേ
ഞാന ഇടക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ ആലോചിക്കും പഴേകൂട്ടും ഇതൊക്കെ നമുക്ക് വിളിക്കാന ഒന്നും നേരെ ഇല്ല ഒന്നാമത് കാര്യം ഇവള എന്റെ ഈ ഫോൺ തരത്തില്ലേ ഇപ്പത്തെ ഞാനൊരു ഇത് ആ ഇപ്പ തന്നെ ഞാനൊരു എന്തോ പേനയാണോ എന്തോ സാധ എന്തനാവോ ബിത്തേ ലെല്ലാം കുത്തി വരയ്ക്കുവ
ആണോ
ഇനി അത് എന്നാ ചെയ്യോ ഇപ്പൊ ഒരു പുതിയ ഒരു ഇത ഇറങ്ങീട്ടില്ലേ നമ്മുടെ ഈ തൂക്കുന്നെ വെള്ളത്തി മുക്കി സ്പോഞ്ച് പോലത്തെ അതൊരെണ്ണം മേടിക്കണം
നല്ല ആയിരിക്കും
ആഹ് അതെ നെസ്റ്റ്
ആ ഞാനെ എന്നാ വിളിക്കാവേ
ആ